കേക്ക
ആഹ് കേക്കെണ്ട് പിന്നെ വിശേഷങ്ങളൊക്കെ എന്തൊക്കെ?
നല്ല വിശേഷങ്ങള്
ഉം ചായ കുടിച്ച് ആഹ് ചായ കുടിച്ചു
ഞാൻ മോളെ മദ്രസയിലോട്ട് ആക്കിയിട്ട് വന്ന് ചായ ഇടുന്നു
ആഹ് ഞാൻ മോനെ സ്കൂളില് വി സ്കൂളിന്ന് വന്ന് ചായ കുടിച്ച് ഉം മദ്രസേ പോയി ഉം പിന്നെ
ആഹ് മദ്രസയിലോട്ട് ആക്കി ആക്കിട്ട് വന്നപ്പൊ പാല് വാങ്ങിക്കൊണ്ട് വന്ന് ചായ ഇട്ടു എനിക്ക് ഇച്ചിരി കുടിക്കാം അവിടെ വെച്ചിരുന്ന് പിന്നെ മോള് വരുമ്പോം കൊടുക്കാം
ഉം മഴ എണ്ടോ ഇന്ന്
ഇല്ല നല്ല വെയിലിണ്ടിന്ന്
ആഹ് ഇപ്പൊ ഇതുവരെ മഴക്കൊരു തോ തോർച്ചായിരുന്നു ഇപ്പൊ മഴയാ മഴ ഒന്ന് പെയ്ത് തോർന്ന്‌ ഇപ്പൊ
അതേല്ലേ പിന്നെ ഇവിടെ രാവിലേ ക്കെമഴയാ മഴേം ചാറ്റലൊക്കെ ഇണ്ടായിരുന്നു ഉച്ചയൊക്കെ ആയ ഇപ്പം നല്ല വെയിലായി ഇപ്പൊ നല്ല പരുവാ നല്ല വെയിലുണ്ട്
ആഹ് ആഹ്
പിന്നെ വേറെന്താ എന്താ ചെയ്യുന്ന ഇപ്പം
എന്താ ചെയ്യണ് ചെറിയ കൊച്ചിനെ തൊട്ടിൽ ഇട്ട് ആട്ടുണു
ഒറങ്ങിയോ
ഉം ഓന് അങ്ങനെ ഒറങ്ങണു നാലു മാസായ കൊച്ചാണ്
നാലു മാസം ആയള്ളൂ ഇല്ലേ മോനാ മോളാ? മോനാ ആതെ ആഹ് ഒരാള് തൊട്ടിയില്
ഒരാള് തൊട്ടിയില്
തൊട്ടിയില് ബാക്കി എല്ലാരും ഒക്കെ?
ബാക്കി രണ്ടാളന്നേ ഉള്ളു മക്കള് പിന്നെ ഇമ്മ ഇണ്ട് ഹസ് ആ ഇക്കാണ്ട് ഇക്ക മദ്രസക്ക് കൊണ്ടാക്കാൻ പോയതാ
നിങ്ങൾ മാത്രേ ഒള്ളൂ
ആഹ് ഞങ്ങള് മാ
അല്ല എന്തെങ്കിലും ചെയ്യുന്നുടോ അല്ലാതെ വർക്ക്
ഈ ഇല്ല ഇല്ല വേറെ വർക്കുകളൊന്നുംഇല്ല
ഉം
ഇണ്ടായിരുന്നു ആദ്യം ഓൺലൈൻ വർക്കുകളൊക്കെ ഒരുപാട് ഇണ്ടായിരുന്നു പിന്നെ പ്രസവം ഇതൊക്കെ ആയിട്ട് എല്ലാം നിർത്തി
നിർത്തി അ ഞാനും അങ്ങനെ തന്നെ ഛെ ഓരോ വർക്കുകൾ ചെയ്തൊണ്ട് ഇരുന്നാ പിന്നെ ഇപ്പം നിർത്തി കൂടുതലും ചുമ്മാ പറ്റിപ്പും കാര്യങ്ങളും
ഉം
കൊറേ പൈസ പോവുന്നതല്ലാതെ അങ്ങനൊക്കെ പിന്നെങ്ങ് നിർത്തി പിന്നെ പറഞ്ഞോ വിശേഷങ്ങളൊക്കെ
ഇപ്പം വിശേഷങ്ങൾ എന്താ അങ്ങനെ പോണം എന്തൊക്കെ നിങ്ങളുടെ അവിടെ ആരൊക്കെ ഇണ്ട്
ഇവിടെ ഞാനും മോളും അസും ഇക്ക ജോലിക്ക് പോയി ഇപ്പം ഓറ്റി ഉണ്ട് ഓവർ ഡ്യൂട്ടി ഉണ്ട് പന്ത്രണ്ട് മണിക്കെ ഇറങ്ങൂ നാല് മണി ക്ക കേറിയെ മോള് പോയി ഞങ്ങള് മൂന്ന പേരെ ഉള്ളൂ ഒരാളെ ഉള്ളൂ ഉം
ആഹ് ആഹ്
എന്തിനാ മോള് മോള് ഒന്നില്
ആഹ്
സ്കൂളിൽ ഒന്നില് മദർസയില് യു കെ ജില് ഈ വർഷാ ആക്കിയേ
ആ അയ് ശരി
പിന്നെ എന്താട്ടുന്ന ചായക്ക് കടിയൊക്കെ
ചായക്ക് കടിതാ ബേക്കറി കഴിച്ച് പിന്നൊന്നും ഉണ്ടാക്കിയില്ല നല്ല മഴ ക്കെ ആണെങ്കി നല്ല ആറ്മണി ചായൊക്കെണ്ടവും
ഞാനും മോളെ ആക്കിട്ട് വന്നപ്പം അവക്ക് ബിസ്ക്കറ്റ് വേണംന്ന് പറഞ്ഞ് കഴിഞ്ഞ അത് വാങ്ങി കൊണ്ടുവന്നു അപ്പം ഇനിപ്പം മദ്രസ്സേന്ന ആറേ കാല് ആകും വരുമ്പം വരുമ്പോഴത്തേക്കും ചായയും ചൂടാക്കി അതും കൊടുക്ക
ഉം ഉം പിന്നെ എന്താ മൊബൈല് വാണ്ടേ
മൊബൈല് വേണം പക്ഷെ എന്റെ എടുക്കത്തില്ല
ആഹ് ശരി
ഇക്കാടയാ ഞാൻ കൊടുക്കത്തില്ല ഇക്കാ ഇങ്ങോട്ട് ജോലിയ കഴിഞ്ഞ് വരുമ്പോഴത്തേന എടുത്ത് വെച്ചാ പിന്നെ കൊറേ നേരം അത് തന്നെ
ആഹ്
ഇന്ന് ഇനിയിപ്പ കിട്ടത്തില്ല ഇന്ന് ഇക്ക വരുമ്പോ പന്ത്രണ്ട് മണിയാവും അപ്പോഴത്തേക്ക് ആള് ഉറങ്ങുവല്ലോ
ആഹ് ശരിയ അന്നേരം മൊബൈലിന് കരയൊന്നുല്ല
ഇല്ല ഇല്ല അങ്ങനൊന്നുമില്ല
ഉം ഇമ്പടെ ഭയങ്കര വാശിയാ മൊബൈല് കിട്ടിയില്ലെങ്കിൽ
ആഹ് ഇത് മാ
വാശിക്കനുസരിച്ച് ഞാൻ കൊടുക്കൂല വാശി കൂടുമ്പോ ഞാൻ കൊടുക്കൂല ആഹ് കൊടുക്കൂല അപ്പൊ ഞാൻ ഒരു ചുള്ളല് എടുത്ത് പേടിപ്പിക്കും
പിന്നെ കുറച്ച് നേരം എന്താ പറയാ ടി വി വെച്ച് കണ്ടോണ്ടിരിക്കും അന്നേരം ടി വി വെച്ച പിന്നെ നമുക്കൊന്നും നോ
എനിക്ക് ഈ മൊബൈലിന് വാണ്ടി മൊബൈലിന് വാണ്ടി വാശി പിടി ക്ക്ണെ ഭയങ്കര പേടിയ എനിക്ക് കാരണം നമ്മൾ ഈ യൂട്യൂബിലൊക്കെ കാണണല്ലേ ഉം ഇൻക്ക് ഭയങ്കര പേടിയ പിന്നെ കൊടുത്തഴിഞ്ഞാ
ഇളയവൻ ഇപ്പം പത്തെഴുതി കഴിഞ്ഞു പത്ത് കഴിഞ്ഞിട്ട് നിക്കുവാ ഇ ഇപ്പം മൊബൈലന്ന് പറഞ്ഞ ഗെയിമുകളി എന്തൊക്കെയോ ഗെയിമുകൾ ഏറ്റോ കൊറെ പിള്ളാരൊക്കെ കൂട്ടുകാരെല്ലാം കേറിക്കൊണ്ടേ
അതൊക്കെ ഹ ഹരായി പോയ അതന്നെ യാണ് ആ
ആ അതെ
ഇവൻ പാവം ഫോൺ കൊ കൊടുക്കാൻ കൊടുത്ത് കഴിഞ്ഞാ അവന്റെ ഉപ്പച്ചി കൊറെ കാര്യം ഇതാവും ചെയ്ത് അതങ്ങ് കൊടുക്കും കൊടുത്ത് കയിഞ്ഞ പിന്നെ അത് വാങ്ങുമ്പോ ദേഷ്യണ് അവ അവന്നോട് എന്തേലും പറഞ്ഞാൽ അവനിക്ക് അവിടുക്കൊരു ശ്രദ്ധിംണ്ടാവൂല്ല വിളിച്ചാലൊന്നും
ഇത്ര നേരം കഴിയുമ്പോ ഇങ് തരണം എന്ന് പറയും അന്നേരം അത്ര നേരം കണ്ടേച്ച് കൊടുക്കും അതുകൊണ്ട്ന്നെ വഴക്കില്ല അതുകൊണ്ട പിന്നെം കൊടു കൊടുക്കുന്നത് കുറച്ചു നേരം കണ്ടോട്ടെ എല്ലാം സ്കൂളിലും ഒക്കെ പോയിട്ട് വന്ന സ്കൂളിൽ നിന്ന് മൂന്നര ആകുമ്പോം വരും മൂന്ന് മണി കഴിയുമ്പം വരും മൂന്നേക്കാലാകുമ്പോം വീട്ടിൽ വരും പിന്നെ വന്നുടനെ പിന്നെ മദ്രാസല് നാലേകാലാകുമ്പോ പോവും പിന്നെ ആറേകാലാകും പിന്നെ വരുമ്പോ പിന്നെ ഒരിത്തിരി നേരം മല്ലേ ഉള്ളവര്
ആ അതെ
അതുകൊണ്ട പിന്നെ കൊറച്ച് നേരം കൊടുക്കുന്നെ
ഉം അതന്നെ ഞാനും ഒരുപാടൊക്കെ കൊടുക്കാതിരുന്ന പിന്നെ നമ്മക്കും പാവം തോന്നും അവർക്ക് പിന്നെ ഇങ്ങനെ വേറെ കുട്ട്യൾ ഇണ്ടെങ്കിൽ പിന്നെ കളിക്കാനോ ഇതിനോന്ത അതൊന്നും ഇല്ലല്ലോ ഒറ്റക്കല്ലേ അപ്പോ അതിനും ആ അതന്നെ അപ്പൊ പാവം തോന്നും വീട്ടിൽ എനിക്കാരും കളിക്കാനില്ലായിട്ട്
പിന്നെ നമ്മടുത്ത് വഴക്കുണ്ടാക്കിക്കൊണ്ടിരിക്കും അവര് തൊടുന്നേനും പിടി ക്കുന്നെനെല്ലാം നമ്മൾ കൂടെ നിക്കണം അത് ചിലപ്പോ എപ്പ പ്പോഴും നമ്മളെ കൊണ്ട് പറ്റത്തില്ലല്ലോ അന്നരം വിചാരിക്കും അഇച്ചേരം കണ്ടോണ്ടിരിക്കട്ടെന്ന് എന്ന് കരുതും
ആഹ
അങ്ങനെയാ ചെയ്യുന്നെ
വീട്ടിലൊക്കെ പോവാറില്ലേ?
വീട്ടില് ഇപ്പം അങ്ങനെ പോവാറില്ല മദ്രസയിലൊക്കെ പോ മുടങ്ങും ഇച്ചിരി ദൂരത്താട്ടോ വീട്ട്പോവാന്നെ പിന്നെ ഒരു മൂന്നു ദിവസം മാറി നില്ക്കേണ്ടിവരും
ആഹ ശരി
അന്നേരം പിന്നെ സ്കൂളും മദ്രസൊക്കെ മുടങ്ങും അതുകൊണ്ട് അങ്ങനെ അങ്ങ് ഇപ്പം അധികം പോകാറില്ല
ഞാനന്തോ ദൂ ഞാനും ദൂരെ തന്നെയാണ് ഞാനും പ്രസവിച്ചടക്കായിരുന്നു അവിടുന്ന് വന്നിട്ടിപ്പൊ ഒരു മാസം ഇന്നലെ ക്കെ തെഴഞ്ഞ്
അതെല്ലേ ആാ ആഹ കുഞ്ഞിന് നാലായിലെ മൂന്ന് മാസം കഴിഞ്ഞോ? ആ മൂന്ന് മാസം കഴിഞ്ഞുപ്പം ഉം. ഇവിടെ പോയാ മോക്ക് നേരത്തെ പറഞ്ഞാൽ എൽ കെ ജി, യു കെ ജി ഒക്കെ ആകുമ്പോ പിന്ന വല്ല്യ കുഴ പ്പല്ല അഥവാ രണ്ടു ദിവസം ക്ലാസ് പോയാലും ഇപ്പൊ ഒന്നാം ക്ലാസ്സിലൊക്കെ ആയി കഴിയുമ്പോഴത്തേന് പറ്റത്തില്ല ക്ലാസ് മുടങ്ങിയ പള്ളിയിലും അതുപോലെ ഇന്നലെ അന്നരു മരിപ്പുണ്ടായിരുന്നു അതുകൊണ്ട് ഇന്നലെ മോളെ മദ്രസൽ വിട്ടില്ല അങ്ങനെ ഞാൻ ഉസ്താദിനോട് പറഞ്ഞിട്ടാ വന്ന് അല്ലെങ്കി അടിക്കും കേട്ടോ
ആഹ് അയ്ശരി
പറയണ മരപ്പിന് അവളങ്ങ് മറന്നു പോകും പറയത്തില്ല
ആഹ് ആഹ്
ഉസ്താദിനെ കണ്ട് പറഞ്ഞിട്ട വന്നേ അന്നേരം ഉസ്താദ് പറയാ എന്നും വിടാതിരുന്ന അങ്ങനെ പഠിക്കുന്ന കുഞ്ഞ ഒരു ദിവസം ക്ലാസ് പോയാ എന്തോ ചെയ്യും
കളി തൊടങ്ങുള്ളേ അവർക്ക് ഞാൻ എനിക്ക് സ്കൂൾ മദ്രസും ഒഴിവാണ് എനിക്കും ഇഷ്ട ട്ടല്ല
അതെ
ഒരു ദിവസത്തെ ആഹ് പഠിപ്പ് അവരെന്താ പറഞ്ഞോടുത്തേ എന്താ നമുക്കൊരു എന്തല്ല ആഹ്
ആഹ് അങ്ങനെ ആകെ ഇവിടെ നമുക്ക് ആഴ്ചൽ നാല് ദിവസേ ഉള്ളൂ നാല് ദിവസേ ഉള്ളു ക്ലാസ്സ് പള്ളിയില്
ഉം
മദ്റസയില് തിങ്കളും ചൊവ്വയും ബുധനും പിന്നെ ശനിയാഴ്ച മാത്രേ ഉള്ളു വ്യാഴവും വെള്ളിയും ഇല്ല ഞായറാഴ്ചയും ഇല്ല ഞായറാഴ്ച ഉണ്ട് ആഹ് വല്യ പള്ളിയല്ലാ അവിട
സ്കൂള് അടച്ചപ്പോ യാത്ര പോയില്ലേ
സ്കൂൾ അടച്ചപ്പം പോയി സ്കൂൾ അടച്ചപ്പം പോയിനി പത്ത് ദിവസം വീട്ടിൽപ്പോയി നിന്നിട്ടാ വന്നേ പിന്നെ മുഹറത്തിന് നാലു ദിവസം അവധി ഉണ്ടായിരുന്നല്ലോ അതായത് സ്കൂളിൽ നാല് ദിവസം അവധി കിട്ടി വ്യാഴവും വെള്ളിയും സ്കൂൾ മുസ്ലിം നമ്മുടെ സ്കൂള മുസ്ലിം സ്കൂൾ ആയതുകൊണ്ട് വ്യാഴം വെള്ളി സ്കൂളിന് അവധിണ്ടായിരുന്നു ആഹ് അതുണ്ടായിരുന്നു അവർ പോയായിരുന്നു ഇപ്പൊ കഴിഞ്ഞ ആഴ്ച അന്നരപിന്നെ രണ്ടു ദിവസം ഒന്ന് പോയി അങ്ങനെയൊക്കെ
ആഹ് ആഹ് മുഹറം ഒമ്പതും പത്തിന്റെല്ലേ
അതെ അതെ
ആഹ്
വലുതായിട്ട് മുടക്കിയാലും പറ്റത്തില്ല അല്ലെങ്കി അതുപോലൊക്കെ പറഞ്ഞു കൊടുക്കാനൊക്കെ നമ്മളെ കൊണ്ട് പറ്റുവാണെങ്കി കൊഴപ്പില്ല ഇപ്പോഴത്തെ ഒന്നു സ്കൂൾ ഒന്നും
ഏയ് എന്ത് ഞാനൊന്നും തീരെ പോവാത്ത ആളാ അതുകൊണ്ട് കുട്ടികൾ പോണ ടൈമിലാണ് നമുക്കിതൊക്കെ ബോധം വരുന്നേ
ആഹ് നമ്മക്ക് അവര് പറഞ്ഞു തരും
അതന്നെ ഞാൻ എന്തെങ്കിലും പുസ്തകൊക്കെ വായിച്ചൊടുത്ത അവൻ പറയാ അങ്ങനെയല്ല ഉമ ഇങ്ങനെന്ന് പറഞ്ഞിട്ട് ഇനിക്ക് വായിചേരും ഉം കാരണം അവർക്ക് ഞാ ഇവിടെ ഇവടെ ഈ വല്യ സ്കൂളിലാണ് ചേർത്തേ ഗവൺമെൻ്റിൽ അല്ലാതെ കാരണം ഇനി കവിടന്നന്നെ അവര് ഒരുവിധം പഠിപ്പിച്ചിട്ടാ വീടുള്ളൂ ഞാൻ ടീച്ചർമാർക്കൊ ക്കെ വിളിച്ച് പറയാണ് എനിക്ക്ത്തിരി കുറവാണ് പഠിത്തൊക്കെ അതുകൊണ്ട് അവനെ ശ്രദ്ധിക്കണം പറഞ്ഞു നമ്മുക്കറിയില്ലല്ലോ അവർക്ക് പഠി ഏ
സ്കൂളിൽ എത്രയില മൂന്നിലോ
അവന് ഒന്നില്ലേ ഉം എൽ കെ ജി ന്നും യു കെ ജി ന്നും ക്കനാ വിളിച്ച് പറയന്നായിരുന്നു ടീച്ചർമാർക്ക് അപ്പൊ അവരൊന്ന് ശ്രദ്ധിക്ക
ശ്രദ്ധിക്കും ഞാനും മോളെ അങ്ങനാ വിട്ടേക്കുന്ന പ്രൈവറ്റിലാ വിട്ടേ പ്രൈവറ്റ് സ്കൂള വല്യ ഫീസൊന്നും പിന്നെ വല്യ ഫീസൊന്നുല്ല
ഇവടെ ഫീസ്ണ്ട് ഇല്ല ഇവിടെ മൂവ അയ്യായിര ത്തി ചില്ലറ ഫീസ് ണ്ട് ഇവടെ മൂന്ന് മാസത്തിന്
ആഹ് ഇത് അങ്ങനെയല്ല ആദ്യം നമ്മൾ എല്ലാ വർഷത്തിലും ആദ്യ ഉം എത് ആദ്യം ജൂണ് ആകുമ്പോഴത്തേനു ഒരു പത്തയ്യായിരം ആവും ടെക്സ്റ്റ് യൂണി ഫോമ് അതിന്റെ സാധനങ്ങള് അങ്ങനെയെല്ലാ
ഇവിടെ എൽ കെ ജി യു കെ ജി ഒന്നും രണ്ടും എല്ലാം ഇണ്ട് എല്ലാ കൊല്ലം വേണം
ആഹ് ഉണ്ട് ആഹ് ഇവിടെ അങ്ങനെ തന്നെ എല്ലാ വർഷവും അങ്ങനെ ഉണ്ട് പക്ഷെ മാസം ഫീസ് എഴുന്നൂറ് രൂപ ഇണ്ട് ആയിര ആയിരത്തിഞ്ഞൂറൊന്നുല്ല എഴുന്നൂറ് രൂപ എടുത്തതി മാസം
അല്ല ഇത് രണ്ട് മാസത്തിനും മൂന്ന് മാസത്തിനൊക്കെ അങ്ങനെ അങ്ങനെ ഒരടവ ഒരിക്കെ രണ്ട് മാസ അടച്ചാ ഒരിക്കെ മൂന്ന് മാസം അങ്ങനെ
മാസ മാസം ഇത്ര പിന്നെ കൊറച്ച് കുട്ടികളെ ഒള്ളൂ ഒരുപാട് കുട്ടികൾ ഇല്ല അതുകൊണ്ട് ഇവർക്ക് ശ്രദ്ധിക്കാൻ പറ്റും
ആഹ് അതെ ആഹ് ഇവിടെ അങ്ങൻ തന്നെ ഇവര് നന്നായിട്ട് പഠിപ്പിക്കും അതുകൊണ്ട് പിന്നെ നമ്മക്ക് എഴുതാനുള്ളത് മാത്രം നോ നോക്കിയമതി എന്തെങ്കിലും ഹോംവർക്ക് കൊട്ന്നിട്ടുണ്ടെങ്കിൽ
വീട്ടി വരുമ്പോ ഹോം വർക്കിന്റെ മാത്രം നോക്കിയാ മതി ഇവിടെ അങ്ങനെ
ഉം
അതന്നെ നല്ലത് പത്ത് രൂപ പോയാലും നമ്മക്ക് പറഞ്ഞു കൊടുക്കാം
എന്റെ ഇഷ്ടത്തിന് വിട്ടതാ എനിക്ക് ഒന്നും പറഞ്ഞു കൊടുക്കനു ക്ക് ബുദ്ധിമുട്ടാണ് അ കുട്ടികൾക്ക അതൊരു ബുദ്ധിമുട്ടാണ്ങ്ക അവരെല്ലാം കുട്ടികളും പഠിച്ച് ഇവര് മാത്രം വീട്ടിൽന്ന് പറഞ്ഞു കൊടുക്കാൻ അറിയവൂല്ലന്നൊക്കെ പാകുമ്പോൾ
ആഹ് അതുകൊണ്ടാ ഞാനും അങ്ങനെ അന്നേക്കാര് പറഞ്ഞഞ് അങ്ങനെ തന്നെ പോട്ട്
ആഹ്
അതാ നല്ലത് പിന്നെ വേറെന്താ ഇടാ ഉം വേറെന്നുല്ലടാ ഉച്ചക്കക്ക്എന്താ മീൻ കിട്ടിയോ
ഉച്ചക്ക് ചിക്കൻ ഇണ്ടായി ഉം ആഹ് ആഹ് ശരി എന്നാട്ടോ ആഹ് ശ
ഉം ശരി എന്നാൽ ഓക്കെ